ഹലോ
ആഹ് കേൾക്ക്ണില്ലേ?
ആഹ് ഇണ്ട് കേൾക്ക്ണ് ണ്ട്.
ഉം നല്ല വിശേഷങ്ങള്. പാതിര സമയത്ത് വിശേഷങ്ങളൊക്കെ ഉറങ്ങണ്
ആഹ
പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ച് കെടന്ന
ആഹ് കെടന്ന് ഫുഡയിക്കലൊക്കെ കൈഞ്ഞ് കെട്ന്ന്. അവിടെ കടന്നില്ലേ ആഹ് കുട്ടിയൊക്കെ ഒർങ്ങി എല്ലാരും ഒർങ്ങി.
ഹസ്ബൻഡ് നാട്ടിണ്ടാ
ഇല്ല നാട്ടിൽ ഇില്ല ഒര് ഒമാനിലാണ്.
ആഹ് അതൊണ്ടാവും ഈ സമയ ത്ത് വിളിക്കുണത്.
ആഹ് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വിളിക്കും അപ്പ ഉറങ്ങിയാല് പിന്നെ സംസാരിക്കാനും പറ്റൂല ഉറങ്ങാതിരുന്നാ
ഡെ ഡെയ്ലി വിളി ഡെയ്ലി വിളിക്കും അല്ലേ
ആഹ് അതെ ഡെയ്‌ലി വിളിക്കും വൈകുന്നേരം ഉച്ചക്കൊന്ന് വിളിക്കും പിന്നെ ഫ്രിയാമ്പഴൊക്കെ വിളിക്കും
ഉം ഉം അവിടെ എന്താണ് ജോലി
അവിടെ സൂപ്പർ മാർക്കറ്റിലാണ്
അതേല്ലേ ഉം ഉം ഇക്കാക്ക് കോഫി ഷോപ്പിലാ
അതെ ആഹ്
കോഫി കോഫി ഷോപ്പാണോ
ആ അതെ കോ കോഫി ഷോപ്പ് ന്ന് പറയും
സാധനങ്ങൾ ഇങ്ങനെ ഓരോ പുതിയ പുതിയ സാധനങ്ങള് ഇങ്ങനെ ഇണ്ടാക്ക ഇന്നിട്ട് അത് പൊരിക്ക ഇന്നിട്ട് അത് വെര്ണോര്ക്ക് കൊടുക്കാ അക്കേണ് അല്ലാണ്ടെ ഇങ്ങനെ കടകളീക്ക് കൊണ്ടൊടുക്കല്ല അതിങ്ങനെ അവട്ക്ക് വരും വേറെ തിന്നാനും വരും മേടിക്കാനും വരും പാർസല് ആക്കി കൊണ്ടുപോകാനൊക്കെ വരും അങ്ങനേണ് ഒരായ് രം ആയിരത്തഞ്ഞൂറ് സാധനങ്ങൾ ഇണ്ടാക്കണം പൊരിക്കണം കോണ് എന്തൊക്കെ ഒരു പേരാണ് മണ്ടാസി കോണ്
ആഹ് ഒരു കരോക്കെ ചായെ കറുക്ക് ചായേ അങ്ങനെ ഒരു ചായ ഇണ്ടോ
ഉം ഉം മയക്കുമ്മന്താണ് മക്രോണി മക്രോണി പലതരത്തിലാ അത് നല്ല ഭംഗിണ്ട് കാണാൻ പലേ കളറായിട്ട് പലേ തരത്തിലാണ് മക്രോണി ഇണ്ടാക്ക പാലുംണ്ട് ഉം പാലും ഇണ്ട് അതേപോലെ പിന്നെ എന്താണ് വേറെ മസാല ഇട്ടിട്ട് ഇറച്ചി മസാലൊക്കെ ഇട്ടിട്ട്ള്ളത്
ആഹ
പിന്നെ മിൽക്ക് ടെസ്റ്റ് അതൊക്കെ ഇണ്ട് എല്ലാത്തിനും തൈരുംണ്ട് പലേ തരത്തി ത്തിലാണ്
ആഹ് ഇവരെന്നെ ഒക്കെ ഇണ്ടാക്കല്
ആഹ്
ഇവരെന്നെ ഒക്കെ ഇണ്ടാക്ക്ണത് അതോ
ആഹ ഇക്കന്നെ ഒക്കെണ്ടാക്ക ഇക്കന്നെണ് ഒക്കെ ഇണ്ടാക്ക
ആഹ മാഷാ അല്ലാഹ്
ഉം ഒക്കെ ഇണ്ടാക്കിട്ട് ഇങ്ങനെ വരി വരിക്ക് ഇങ്ങനെ ഇണ്ടാക്കിട്ട് ഇക്കിങ്ങനെ കാണിച്ചെരും
ആ ആഹ ശരി അപ്പൊ ഫ്രീ ഒന്നും ഇണ്ടാവുലല്ലേ അപ്പോ പണിയേക്കാരം
ഏഹ് പിന്നെ എന്താണ് മറ്റേ രാത്രിയാമ്പഴാണ് പോവ റൂമിക്ക്
ആഹ
രാവിലെ അഞ്ച്മണിക്ക് എണിച്ചു പോവും അപ്പൊ ഇവിടു ഒര് ഏഴ് മണി ആയില്ലെ
ആഹ ആഹ പിന്നെ വേറെന്തൊക്കെ ഇണ്ടാക്ക
വേറെ എന്താ പിന്നെ എന്താണ് ചോറും മറ്റേ എന്താണ് ഇതൊക്കെ ഉണ്ട് കറിയൊക്കെണ്ട് ബിരിയാണി ഉം പല ഐറ്റംസുകള് മജിപൂസ്
ആഹ്
വേറെ എന്തൊക്കെ പേര് പറഞ്ഞളൂ അതോ കണ്ട ഇവിടെ വന്നാല ഒക്കെ ഉണ്ടാക്കോന്ന് ചിലതൊക്കെ ഒന്നും ഉണ്ടാക്കി കാണിച്ചി
ആഹ് ശരി പിന്നെ അവിടുത്തെ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടുണ്ടാവലോ അല്ലേ
ഇല്ല
അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇണ്ടാവും ഉണ്ടാക്കും
ഇക്കാക്കെന്താ ജോലിവിടെ?
അവിടെ സൂപ്പർ മാർക്കറ്റിലേ,
ആഹ്, സാധനങ്ങള് സൈല് ചെയ്യലാ അതോ?
ഏഹ് ആഹ് കേഷറായിട്ട്,
ഉം ഉം
ആഹ് അത്പ്പോ ഇപ്പ സീസൺ ടൈം ആണല്ലോ എന്തോരു പേര് പറഞ്ങ്ങാണ്ട്, സീസൺ ടൈമാണ് അതൊണ്ട് ഇപ്പം വരാൻ പറ്റാതെ അവിടെ നിക്ക,
എത്ര വർഷായി പോയിട്ട്?
പോയിട്ട്പ്പൊ ഒന്നര വർഷായി അവിടെപ്പോ, പ്പം പുതിയ നിയമം വന്ന്ക്കല്ലേ മറ്റേ വിസള്ളവരെ മാത്രമേ ആക്കാൻ പറ്റുള്ളൂ, അപ്പൊ ആരെ ആക്കിട്ട് പോരാനും പറ്റൂല,
പക്ഷെ ഇക്ക ഓഗസ്റ്റില് വരും പർഞ്ഞിണ്ട് ഓഗസ്റ്റില്,
ആഹ് ഇതിപ്പോ ആഗസ് ച്ച് കഴിഞ്ഞിട്ട് സീസൺ അത്രെപ്പ അത് കഴിഞ്ഞിട്ട് വരുള്ളൂന്ന് പറഞ്ഞത്,
ഓഗസ്റ്റ് ലാസ്റ്റ് ഒക്കെ ആവുവരവ് പർഞ്ന്നോട് പിന്നെ പറഞ്ഞ് പൈസ് സാ വേണ്ടടീ വരാൻ,
വീടൊക്കെ ആയിട്ടില്ലേ?
ഇല്ല ഇല്ല ഞങ്ങള് ഫ്ലാറ്റില,
അത് ശെരി ആഹ്,
ഉം വീടൊന്നും ആയിട്ടില്ല, വീടൊക്കെ ആക്കണങ്കിൽ ഓരോരുത്തര്ടെ കയ്യിലാണ് കാശ് കെടക്കുന്നത്,
ആഹ് ശെരി,
ഓരോരുത്തരു കടം മേടിച്ചിട്ടേ, ഉ
വേടിക്കണ പോലെ കിട്ടണെങ്കിൽ പണിയാണ്,
ഏഹ്?
വേടിച്ചതുപോലെ കിട്ടണെങ്കി പണിയാണ് പർയാ,
ആഹ്,
ഉം ഞങ്ങളത് ഒരു തറ ഇട്ടിട്ടുണ്ട് അയ്മക്കൊന്നും നോക്കിയിട്ടില്ല പിന്നെ,
ഉ ഉം നിങ്ങക്ക് സ്ഥല സ്ഥലംത്തിനി ഇത് കൊടുത്താല് പഞ്ചായത്തി കൊടുത്താൽ കിട്ടൂലേ?
അത് അങ്ങനെപ്പ കാർണ്ടല്ലേ,. കാർഡൻ ഞങ്ങളെ നീലക്കാർടാണേ,
ആഹ് അപ്പൊ കിട്ടില്ല, ആഹ് അപ്പൊ നിങ്ങക്ക് മറ്റേ കാർഡിൽ ഉണ്ടാക്കാരുന്നില്ലേ?
അത് കിട്ടൂല അത് കാരണം ഞങ്ങൾക്കായിട്ട് കാർഡില്ല ഇവിടെ, ഇവ്ടത്തെ കാർഡാണ് ഇവിടെ കുറെ സ്ഥലംണ്ട് അപ്പൊ ആഹ് ഇ ഇപ്പാടെ പേരിലുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അത് കാരണം ഞങ്ങക്ക് കാർടും മാറ്റാൻ പ റ്റില്ല ഇനിയിപ്പോ തറ ഇട്ടിട്ട്ണ്ട് തറട്ടതും ഇപ്പോ ആയിരത്തിന്റെ മോളില് സ്ക്വയർ ഫീറ്റ് ഇണ്ടെന്നുണ്ടെങ്കില് കിട്ടൂലലോ.
ഇല്ല
ഇപ്പോ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റ്ട്ട് അടിയില് മോളിലൊക്ക പാടയ്റ്റ് ആയിരത്തി നാനൂറ്റി സംതിങ് ഇണ്ട്.
ഉം ഉം
അപ്പ ഇഞ്ഞ് തീരെ അതൊന്നും കിട്ടൂല.
ആയിരത്തിന്റെ മീതായി കഴിഞ്ഞാൽ കിട്ടൂല്ല.
ആ കിട്ടില്ലല്ലോ.
ഉം ഉം ഇപ്പഹ് എന്റെ ഉമ്മ എന്റെ ഉമ്മാടെ സ്ഥിതി ഉമ്മാക്ക് പെൻഷൻ വാങ്ങിക്കൊണ്ടേ നീന കാര ആ സമയത്ത് ഉമ്മാടെ പെൻഷൻ അങ്ങട്ട് കഴിഞ്ഞ്. അത് ഇൻ്റെ ആങ്ങള ഒരു വീട് വെച്ച് ആ വീ ട് വെച്ചപ്പോ അവര് നമ്പർ വേടിക്കണ്ടേ പഞ്ചായത്തിന്ന് നമ്പറു ട്ടില്ല കെട്ടിട നമ്പർന്നും ഇട്ടില്ല. ത് പിന്നെന്താണ് വല്യൊര് രണ്ടായിരത്തിലും മീ മീതണ്ട് സ്ക്വയർ ഫീ റ്റ് വീട് വല്യേ രണ്ട് നെല വീടാണ്. ആ വീട് വെച്ച് പിന്നെ ഉമ്മാടെ പേര് കാർട്മ്മല് ഉമ്മാടെ പേരല്ലേണ്ടാവാ. അയില് അ ആ ആങ്ങൾടെ പേരുണ്ട് മറ്റേ ആങ്ങൾടെ മറ്റാ ആങ്ങൾടെ പേരുണ്ട്. ഇമ്മാടെ പേര്ണ്ട് മരുമക്കളിം കൂട്ട്യാളേം പേര്ലില്ല. അങ്ങനെ ഇങ്ങട്ട് അപ്പൊ ഇമ്മാക്ക് പെൻഷനില്ല.
ആ അത് കാരണ പെൻഷൻ കിട്ടാത്തപ്പോ
ആഹ് ആഹ് ഇഞ്ഞിപ്പോ അവന് നാട്ടീ വന്ന്ട്ട് അത് പിന്നെ ശരിയാക്കണം അമ്പതിനായിരം രൂപ പെഴ അടക്കണം.
ഓഹ് അഹ്ശരി ആഹ് എത്ര ബുദ്ധിമുട്ട ആ അതിപ്പോ ഉമ്മാടെ പേരിലാവോണ്ടില്ലേ കാർഡൊക്കെ.
ആ അതാണ് ഒരാള് വീട് വെക്കുമ്പേ ആദ്യം നമ്പറാണ് കൊടുക്കണ്ടത്ട്ടോ. ആദ്യം നമ്പറാണ് വീട്ട് നമ്പറാദ്യം മേടിക്കണം.
ആ ആദ്യം പെർമിറ്റ്ട്ത്തിട്ട് ആ പെർമിറ്റ്ട് ത്തെനേഷം പിന്നേണ് ആഹ് പിന്നെ ആഹ് നമ്പറൊക്കെ കിട്ടുലോ ആഹ്.
ആ ഉം ഇപ്പന്തായി എരട്ടിപ്പണിയായിന്ന് പറയാ.
ആ അതെ ഞങ്ങള്പ്പോ ഇപ്പൊരു അനിയന് അനിയൻ തറവാട് വീടായിട്ടൊരു വീട്ണ്ടാക്കിട്ട്ണ്ട്പ്പൊ. അപ്പ അഹ് പെർമിറ്റ്ട്ത്തിട്ട് ണ്ടായിരുന്നില്ല. പെർമിറ്റ്ട്ക്കാതെ പിന്നേം ക ഏഹ് വീട്പണിയൊക്കെ കഴിഞ്ഞ് എല്ലാത കഴിഞ്ഞ് ഇനി പെർമിറ്റ്ട് ക്കാൻ പോയി അപ്പൊ മുപ്പതിനായിരം രൂപ ഇരുപത്തിയെട്ട് ആയി പൈ ഒക്കപ്പാടെ നമ്പറ് കിട്ടി ഏ പെർമിറ്റ് ടുക്കാത്തത് കാരണം അതിന്റെ കുടിശ്ശികീം പിന്നെ എന്താ ക്ഷേമ നിധിക്ക്ള്ള പൈസന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുപത്തിയെട്ട് ആയി
അതല്ലെ.
ഉം പിന്നെ അത് ആദ്യം തന്നെ എടുത്തിട്ടുണ്ടെങ്കി ഇപ്പോ അത്രക്ക് ബുദ്ധി മുട്ടുണ്ടായിരുന്നില്ല. അപ്പപ്പോ ഞങ്ങളിപ്പ തറട്ട്ക്ക്ണു പറഞ്ഞപ്പോ തറട്നെയ്ന്റെ മുന്നേ എടുക്കാണത്രെ പെർമി
ആ ഉമ്മ തറവാട്ടിലേര്ന്ന് ആദ്യം നിന്നീര്ന്നത്. അപ്പാ തറവാട്ടീന്ന് ഉമ്മാക്ക് ഉം മ്മടെ പേരിലെന്നെല്ലാ സ്ഥലും വീടൊക്കെ കാണുമ്പോ കോപ്പി അപ്പൊ പിന്നെ എന്താണ് കാർഡ്മലതല്ലെ കാണിക്ക കോർച്ച് സ്ഥലം കാണിക്കും ആഹ് അപ്പൊ പിന്നെ എന്താണ് അന്നൊന്നും ഇ ഇത് സ് ഈ കാർഡ് പുതുക്കണന്നൊന്നും സ്ഥലം ന്താക്കിട്ടില്ലേ അതാണ് ണ്ടായത് അഞ്ച്കൊല്ലം കൂടുമ്പോഴല്ലേ ഈ കാർഡ് പുതുക്കലോടങ്ങ ഉം ഉം അപ്പൊ കാർഡ് പുതുക്കി ഇത് ശരിയാക്കിട്ടില്യ അപ്പൊ പിന്നെമ്മാടെ പേരിലില്ല ഒക്കെ കാർഡ്മ്മല് വെട്ടാൻ പറ്റില്ലല്ലോ മ്മല്ലേ നാഥനും പ്പാകെടങ്ങറായിട്ടി ക്കാണ് മറ്റൊന്പറിയും മ്മറിയും ഇയ്യോന്ന് വരുമ്പോ അനക്കൊരഞ്ഞൂറു ചന്നൂറുപ്യച്ച് ഒന്നുടുത്തര്ന്നതാണ് അയിനും കൂടി പാകല്ലാണ്ടായി
ആഹ് അത് ശരിയാണ് ഉമാർക്കെന്തെങ്കിലും ണ്ടങ്കില്ലല്ലേപ്പൊ അവർക്കും എന്തേലോ
അതന്നെ
ബുദ്ധിമുട്ടുണ്ടാവുലെ മക്കളൊക്കൊറങ്ങിയോ
ഉം ഉം മോന് കെടന്നൊറങ്ങി മോൻ നേരത്തെ കെടന്നു
ആഹ്
നേരത്തെനിക്കണന്ന്
ആഹ് ആഹ്
ആത്തഴച്ചിട്ട അഞ്ച മണിയ ആവുമ്പോ സുബ്‌ഹ്കരിക്കാ പോവു
പള്ളി പോവയ്യാ
ആഹ് പള്ളിയക്കണ്ടടുത്തു
ആഹ് ആഹ് ആഹ് ശരി അപ്പൊ വീട് സ്ഥലമൊക്കെ ഉണ്ടോ വീട് വെക്കാന്
ഇല്ല ഇല്ല അല്ല പറഞ്ഞത് ഓരോരുത്തരുടെ കയ്യിലാണ് സ്ഥലത്തിന്റെ പൈസൊക്കെ കിടക്കണ്
ആഹ് ശരി മ്മ് അപ്പൊ ഓരോന്നിനും സ് ദിവസം സം ചെല്ലുന്നോറും പൈസങ്ങനെ കൂടി കൂടി വരില്ലേ എല്ലാത്തിനും എന്തെങ്കിലും വീട് പണി നോക്കണെങ്കിൽ എല്ലാത്തിനും വില കൂടുതലാപ്പൊ
ഉം വീട് പണിയൊന്നും നോക്കണ്ട നമുക്ക് ലീസിന് വീട് മേടിച്ചാൽ മതി പിന്നെ പൈസ ട്ടുമണ്ട് അത് അതോടക്കാനാണ്ട് മേടിക്കന്നെ
അങ്ങനെ വാങ്ങല്ലേ
വീട് അങ്ങനെടു മേടിക്ക
ആഹ് അതന്നെയ എളുപ്പം നല്ലത്
അതാണ് ഞാൻ ഇക്കാനോട് പറഞ്ഞത് അങ്ങനെ ചെയ്താൽ മതി അല്ലാണ്ടപ്പോ വീടാര് വെക്കണ്
ആഹ്
ഇവിട്ടുള്ള സ്ഥലത്ത് ഇങ്ങോട്ട്ള്ള വീട്ടിൽ ചേന്ന് കിടന്ന്റങ്ങ അത്രറാന്നെ
ആഹ് ആഹ് ശരിയാണ് അങ്ങനെ വീടൊക്കെ അങ്ങനെ വാങ്ങിട്ടോ അവിടെക്കെ
ആഹ് വീട് ലീസ് ലീസിന് കിട്ടും അഞ്ചു ലക്ഷം ർപ്യ
അഞ്ചു ലക്ഷം റുപ്യ നമ്മള് കൊടുത്തിട്ട് വീടുവാങ്ങ
അവിടെ വെക്ക അവിടെ അവിടെ നിക്കാ നമ്മളെ പേരില ആക്കു അത്
ആഹ് ശരി അവര് അവരെ വീട് അത അവര് വീട് വെക്കണതാണോ
ആഹ് ഇങ്ങട്ട് അവര് പിന്നെ എന്താണ് ഞമ്മളോട് പറയും ഇങ്ങള് തിരിച്ച് പോരുമ്പോ ഇങ്ങക്ക് ഈ അഞ്ച് ലക്ഷം രൂപ തരാന്ന് പറയും
ആഹ് ശരി
അങ്ങനെ അപ്പൊ നമ്മള് തിരിച്ച് വരണ്ടാ നമ്മുക്കത് വേടിച്ചാ മതിയല്ലോ
ആഹ് ശരി അങ്ങനെ ആഹ് അങ്ങനെ വേടിക്കാൻ പറ്റോ
അങ്ങനെ വിചാരി ക്ക്ന്ന് ഇൻഷാ അള്ളാ
ആഹ് അങ്ങനെക്കാണെങ്കി എള് പ്പാ ഞങ്ങളെ ഇവിടന്ന് അങ്ങനെ ഭാഗന്നല്ല ഇത് ഗ്രാമ പ്രദേശാണ് ഉള്ളേരിയയാണ് ഇബടെന്നും അങ്ങനെയൊന്നും ഇല്ല ഇപ്പ നമ്മള് സ്വന്തായിട്ട് വീട് വെക്കണം അല്ലെങ്കി പിന്നെ എവിടേലും
ഇണ്ടാവ തൃശ്ശൂർ ജില്ലയിലാണ് അങ്ങനെ ഇണ്ടാവ മറ്റ്ള്ള ജില്ലകളിലൊന്നു അങ്ങൻത്തത് ഇല്ല
ആഹ് ശരി ഉം ഇവിടെക്കെ എന്തായാലും ഒരു വീട് വെ ക്കണം അല്ലെങ്കി പിന്നെ വീട് ആരേലും വെച്ചത് വിക്കാണ്ന്ന്ണ്ടെങ്കില് അങ്ങനെ വാങ്ങാ അങ്ങനെയൊക്കൊള്ളൂ
മലപ്പുറം ജില്ലയില ഒരു വീട് കണ്ട് ഞാന് നല്ലൊരു വീടാണ് സ്ഥലം അത്ര ഇണ്ട്ന്നും ക്കെഴ്തീട്ട് ഒരു വീട് അത് എത്രോ സെന്റ് പതിനഞ്ച് സെ ലക്ഷ നല്ല വീട് കാണിച്ചെന്ന് ഉം ഇൻസ്റ്റാഗ്രാമില് കാണും വീടും സ്ഥലൊക്കെ ഇങ്ങനെ കാണിക്കും അപ്പൊ അതൊക്കൊന്ന് നോ എന്നും ഇതെന്നെ പണി ക്ക് ഇൻസ്റ്റഗ്രാമില് ഇങ്ങനെ ഓരോ വീടേള് ഇങ്ങനെ കാണിക്ക്ന്ന കാണാ ഉം
ഇന്നാ ശെരി ട്ടോ
ആയിക്കോട്ടെ ഇന്നാ ശെരി വെച്ച് ഇനി കെടന്നോറ്ങ്ങിക്കോ ശെ
ഉം
ഉ